ഹലോ കേക്കുന്നുണ്ടോ?
ആഹ് കേൾക്കുന്നുണ്ട് എന്തെടുക്കുവാ
എന്തൊക്കെ വിശേഷം.
നല്ല വിശേഷം അവിടെ എന്തുണ്ട് വിശേഷം.
നല്ല വിശേഷം. ഫ്രീയാണോ ഓ സുഖാണ് ആഹ് പണികളൊക്കെ ഒരുങ്ങിയോ
ഏയ് ഇല്ല എവിടെ ഒതുങ്ങണത്രേ
ആഹ് ഇല്ലേ ചോറൊക്കെ ആയി. ഫുഡൊക്കെ ആയിപ്പോ ആഹ് ഫിഷാണിന്ന്.
ഓ ഏത് ഫിഷാണ്.
ആഹ് അയില പറയും നിങ്ങളെന്താ പറയാ അറിയില്ല അയില. ആഹ് ആണല്ലേ ഓക്കെ ആഹ് അയലക്ക് കിലോന് നാന്നൂറാണ്
ഓ എന്റെ പൊന്നോ എന്ത് വിലയാല്ലേ.
ആഹ് ഇപ്പൊ മഴ ആയതോണ്ടന്നെ.
ആഹ് ആ നാനൂറുണ്ടെങ്കിൽ രണ്ടു കിലോ കോഴി മേടിച്ചൂടെ. രണ്ടാ മൂന്ന് കിലോ കോഴി മേടിക്കാം
മേടിക്കാം ചിക്കന് വില കുറവാ തോന്നുന്നുണ്ടല്ലേ.
ആഹ് നൂറ്റി അയിമ്പത്തഞ്ച് അത്രയാന്ന് തോന്നുന്നു.
ആഹ് ചിക്കന് വലിയ താല്പര്യം ഇല്ല ഏഹ് അപ്പൊ. എന്നും ആവുമ്പോ താല്പര്യം ഇല്ല ഫിഷ് ആണ് കൂടുതല് ഏഹ്
ആഹ് ഫിഷിനോടാണോ താല്പര്യം.
ആഹ് അതെ അതെ അതെ. അത് വറുത്തിട്ടുണ്ട് കറി വെച്ചിട്ടുണ്ട് വറുത്തിട്ടും ഉണ്ട് കറി വെച്ചിട്ടും ഉണ്ട്.
നൂറ് രൂപയ്ക്ക് വേടിച്ച് കറി വെക്കുമ്പോ കാണുമ്പോരു സങ്കടാല്ലേ. ഉം ആഹ് ഒരിലോ ബീഫ് മേടിക്കാം നാന്നൂറ് രൂപക്ക്.
ആഹ് ഫുഡ് ഫുഡ് കഴിക്കാലോ ഇഷ്ട്ടാണ് അതോണ്ട് പിന്നെ. ഹസ്ബെൻ്റിന് നിർബന്ധാണ് ഫിഷ്.
ഓഹ് മീൻണ്ടെങ്കിലായിരിക്കും ചെലോർക്കൊക്കങ്ങനെണ് മീൻണ്ടെങ്കിലെ ചോറെറങ്ങ. ചിക്കാനോ എറച്ചിയോ എന്തെങ്കിം വേണം. ഉം
പിന്നെ പ പിന്നെ എന്താണ് മഴ ണ്ടോ ഇന്നവടെ
ആഹ് മഴ വെല്യ മഴയില്ല എന്നാലും മഴ ഉണ്ട്. മൂടല് ഉം.
ആഹ് അതെ മൂടലാണ് ഇന്നലെ നല്ല വെയിലായിര്ന്നേ. ആഹ് ആഹ് നല്ല വെയിലുണ്ടായിര് ആഹ് അവടെ നല്ല വെയിലായിര്ന്നോ?
ഉം ഇവടെ മഴ പെയ്യണം പെയ്യണം ന്നാർത്തൊണ്ടിരിക്കുന്നു. പക്ഷെ പെയ്യ്ന്നില്ല മൂടലാന്ന്.
അതെ യതെ.
ചെലപ്പോ പെയ്യായിരിക്കും കൊർച്ചഴ്ഞ്ഞപ്പഴ്ത്തേക്കും വൈന്നേരാവുമ്പഴ്ത്തേക്കും. അല്ല മൂഴി കെടക്കുന്നോണ്ട് തുണിയൊന്നൊണങ്ങുന്നൊന്നുല്ല.
ആന് ഇല്ല ഇല്ല ഏഹ് വാഷിംഗ് മെഷീന്ണ്ടോ? ആഹ് ഒണക്കാലോ ല്ലെ അത്കൊണ്ട്
ആഹ് അതൊന്നുല്ല എന്നാലും.
ആഹ് ഓക്കെ ഓക്കെ ഡെയ്ലി തിര്മ്പോ?
ആഹ്
ആഹ് ഡെയ്ലി തിര്
ഏഹ് ഉം
ആഹ് എന്തെ വർ
മീൻ കറി വെച്ചോണ്ടിനി വൈന്നാര്ത്തേക്ക് ചോറും കറിയൊന്നാക്കണ്ടല്ലോ അതെന്നെ കാണൂലെലേ
കാണും കാണും ഞാൻ നുക്ലീർ ഫാമില്യാ അപ്പോ അത്കൊണ്ട് അത് ണ്ടാവും നൈറ്റ് അത്ണ്ടാവും നൈറ്റ് ചിലപ്പൊ ചപ്പാത്തി ണ്ടാക്കും. ചപ്പാത്തി എഹ് മഴെക്കാവുമ്പോ രസാണല്ലോ.
ശെരിക്ക്നും രാവിലെ ന്തേലും കറി ക്ക്യത് മതി വൈന്നാരം വെരെ ചിക്കനോ മീനോ അങ്ങനെതേലു ണ്ടെങ്കി പിന്നെ വൈന്നാരം വരേ
ആഹ് തെ മ മതി മതി ഇ ഒ ഓവർ വെള്ളത്തില് വെക്കുല ഞാന് ക്ക് ചെറിയ അതാത് കൊർച്ച് ഗ്രേവ്യായിട്ട് അങ്ങനെയാണ് കറികളൊക്കെ വെക്ക.
ആഹ് ഓഹ് അങ്ങനെല്ലെ ഗ്രേവിയാക്കിട്ടല്ലേ
ഗ്രേവ്യാക്കിട്ട് ഓവറ് വെള്ളം ൻക്കി
ങ്കിലും വൈന്നാരം വരേ ഇര്ന്നോള്ള്വേ പിന്നെ ഗ്യാസിന്റെ പ്രശ്നൊന്നുല്ലെങ്കില് കഴിക്കാ അത്രേ ഒള്ളൂ. ഉം
ഇക്ക്യാണെങ്കി നൈറ്റാവുമ്പോഴേക്ക് ചെറിയൊരിത് വെരും സാമ്പാറൊക്കെണെങ്കി ടെ ആഹ് പുളിച്ചും. പോവും ആഹ് അതെ യതെ ന്ന നേരത്താക്ക്യാല് ട്ടോ അഹ് ചെലപ്പൊ നമ്മളൊര് പത്ത് പതിനൊന്ന് ന്ന് പതിനൊന്നണിൻ്റെ ഉള്ളിലൊക്കായിട്ട് കറി ക്കാവാണെങ്കില് അങ്ങനെ ഉഷ് ഉച്ചക്ക്യാണെങ്കില് കൊഴപ്പല്ല നൈറ്റൊക്കെ പെട്ടെന്ന് ഫുഡ് കഴിക്കാണെങ്കില്
ഗ്യാസിന്റെ ഇഷ്യൂ ണ്ടോ?
ഗ്യാസ് വെല്ല പ്രോബ്ലല്ല അഹ് ചെലേ ടൈമില് അതായത് കറക്റ്റായിട്ട് നമ്മള് ഫുഡ് ങ്ങനെ ഏഹ് പി കറ റ്റായി ഫുഡ് കഴിക്ക്ണ ഒരാളല്ല അതോണ്ട് അത്ര പ്രശ്ന ഇല്ല ഞാനൊരു ന്നാല് ദിവസം കറ ക്റ്റട്ട് കഴിച്ച് പിന്നെ ഇൻക്ക് ടൈമ് ഏഹ് പെയ്ക്കാണെങ്കില് ഭയങ്കര പ്രശ് ആ ഗ്യാസിന്റെ പ്രശ്നം വെരും നിങ്ങക് ക്ക്ണ്ടാ ഗ്യസിന്റ പ്രശ്നം
ഏയ് ഇതുവരേയില്ല അതോണ്ട് എല്ലാം കഴിക്കാം എന്താ ഏറ്റം ഇഷ്ടപ്പെട്ട ഫുഡ്? എന്താ പിന്നെ ഏറ്റം ഇഷ്ടപ്പെട്ട ഫുഡ് ആഹ് ഫോണ്ലെന്നേ
ആഹ് അതേ അസുഖങ്ങളായിട്ടൊന്നും ഒന്നുംല്ലല്ലോ?
ഇല്ല ഇപ്പം പിന്നെ അസുഖത്തോടെ അസുഖല്ലേ എല്ലാട്ത്തും മഴയായതോണ്ട് അസുഖമേ അസുഖം
അതേ ഇപ്പം ഒരുപാട് ആൾക്കാർക്ക് പനിയൊക്കെ ഇണ്ട് ഏഹ് മക്കക്കൊക്കെ തന്നെ സ്കൂൾള് പോവാണെങ്കിൽ കൂടെ
ആഹ് പനിയാണ് ഇപ്പ നിപ്പേം ശിഗല്ലെ ഒക്കെ എറങ്ങിയിരിക്ക്ണതുകൊണ്ട്
പ്പ ഇണ്ട്
ഇന്നലേ ഉണ്ട് വാർത്തേല് ശിഖല്ല എവടെയോ സ്ഥിരീകരിച്ചുന്ന്
ആഹ് അതെ അതേ
കോഴിക്കോടോ
ഞാപ്പം വിളിക്കട്ടോ ഒരു ആള് വന്നിട്ടിണ്ട് ഇവടെ
ഓഹ് ടെൻ മിനിറ്റായിലെ ആഹ് മേടിക്കും പോലെ
ആഹ് അടെ വെയിറ്റ് ഞാനൊരു സാധനം നോക്കട്ടേ
ആഹ് ഓക്കെ ഓക്കെ ഞാൻ പറയ്ണെ കേട്ടാലും മതിയോ ആഹ് മക്കളൊക്കെ എത്രലാ പഠിക്ക്ണേ
മക്കളൊക്കേ ഓഹ് വല്ല്യ ആള് മൂന്നിലാ
ആഹ് മൂന്നില് ലേ ആങ്കുട്ടിയാ
ആഹ് ആങ്കുട്ടി ആണ്
ആങ്കുട്ട്യാളെ നോക്കാൻ എങ്ങനെ എളുപ്പാണോ?
ഓഹ് ബുദ്ധിമുട്ടാണ് എല്ലാരും പറയും ബുദ്ധിമുട്ടാണ് പക്ഷേ ഇൻക്ക് പേഴ്സണലി കുസൃതി കൊറച്ച് അധിക ആയിരിക്കും ആഹ് പിന്നെ പ്ര പ്രത്യേകിച്ചൊരു ടോക്കാണല്ലോ പ്രത്യേകിച്ച് അമ്മമാരോട് കൂടുതൽ സ്നേഹം. ആൺകുട്ടികൾക്കാവുന്ന് അതൊരു ഫീല് ഇങ്ങനെ ചെലേപ്പം. അങ്ങനൊരു ഫീൽ ഇണ്ടാവോല്ലോ ആഹ് കൂടു കൂടുതൽ. കൂടുതൽ അങ്ങനെ ഒരു ഫീ അതായത് നമ്മളൊെക്കെ ഇനിയിപ്പോ എന്തെങ്കിലും നമ്മളെ ഹസ്ബൻഡുമാരോ അല്ലെങ്കി ഫാമിലിന്നോ? അങ്ങനെന്തെങ്കിലും പറയാ അവരാവും ചെലപ്പോ പെട്ടെന്ന് പ്രതികരിക്ക.
ഓഹ് ആണോ എനിക്ക് ഒരു ആങ്കു ട്ടിയാണ് എങ്ങനെ ആകോന്നറിയില്ല ഇപ്പ അവന് ഒരു വയസായി ഇതുവരെ കുഴപ്പൊന്നുല്ല ഇനി മുന്നോട് എങ്ങനെയായിരി എന്നോടായിരിക്കോന്ന് എന്റെ ഹസ്ബൻഡ് പറയാ അവന്റെ മോനെ അവനെ ആയിരിക്കും ഇഷ്ടം ക്കെ അപ്പ പറയാ നീ നീ ഇപ്പ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നവരെ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞ പിന്നെ അവൻ നിന്നെ വേണ്ടാന്ന് വെക്കു. പിന്ന ചേട്ടായിടെ ആയിരിക്കും എന്നൊക്കെ പറയും ഞാൻ എന്റെ മോന എന്നോട്. സ്നേഹം കാണുവെന്നൊക്കെ ഞാൻ പറയും.
ആഹ് അത് അതൊക്കെ അതൊക്കെ ഇഷ് ശരിയാ അതും ശരിയാ ആഹ് കാരണം ഏഹ് എനക്കങ്ങനെ ഫീല് ചെയ്ത്ട്ട്ണ്ട് ഇന്റെ മോനിപ്പം. എട്ടു വയസ്സായല്ലോ ഏഹ് സംസാരിക്കാനു ഇതിനൊക്കെ ആയല്ലോ കൊറച്ചൊക്കെ. അപ്പൊ ഞാനെപ്പ ഞാനെപ്പഴും പറയും എന്നോട് കൂടുതൽ സ്നേഹം ഇവനാണെന്ന് പറയും ഞാൻ ഹസ്ബൻഡിനോട് എ എപ്പളും പറയില്ല
ഓ ഹസ്ബന്റിന് സങ്കടം ആയിരിക്കൂല്ലേ ഒറ്റെ മോനാ
ഏയെ
ഒറ്റ മോനാണോന്ന്?
അല്ലല്ല താഴെ രണ്ടാളുണ്ട് പെൺകുട്ടിയാളാ.
ആ രണ്ട് പെൺകുട്ടി രണ്ടാങ്ങളെ അല്ല രണ്ട് പെങ്ങളും ഒരാങ്ങളെയാണോ പെങ്ങൾ ട്വിൻസ് ആണോ
അല്ല അല്ല ചെ എല്ലാരും അധികം വയസിന് വ്യത്യാസയില്ല.
ആഹ് പെട്ടെന്ന് തന്നെ ആയി ഇല്ലേ ഇവര് രണ്ടുപേരും എത്രയിലാ രണ്ടുപേരും എത്രയില്ലാ പഠിക്ക്ണെ ഹലോ. ഹലോ ഹലോ. ഹലോ. ഹലോ. ഹലോ. ഹലോ. ഹലോ. ഹലോ കേക്കുന്നില്ലേ? അത് എങ്ങോടാ ഉരുട്ടി കൊണ്ട് പോനെ ഹലോ.